ഹലോ കേൾ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട്
ആ ഹ്അങ്ങനെ പോന്നു സുഖമായിട്ട് പോന്നു എന്താ പണി ഫ്രീ ആയോ
ഓ ഇപ്പൊ ഇങ്ങനെ ഫുഡൊക്കെ കഴച്ച് ഇങ്ങനെ കടക്കാണ് അതെ അതെ ഇപ്പൊ നേരോ രണ്ടേആയിമ്പത് അപ്പൊ ഇനി മോന് വരാനായിട്ടുണ്ട്. അപ്പോ അതുവരെ ഒന്നും കോൾ ചെയ്യാ
എണീക്കാനായല്ലല്ലേ ഇനി കിടക്കോ ഉ റങ്ങോ
ഉറങ്ങാനെനിക്ക് വല്യ താല്പര്യം ഇല്ലാട്ടോ ഉച്ച നേരത്ത്. എന്താ വെച്ചാ നമുക്ക് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒര് വൈകുന്നേരാകുമ്പോ തലക്കൊക്കെ ഒരു മന്ദപ്പായിരിക്കും അപ്പ
അങ്ങനെ ഉറങ്ങുവൊന്നുല്ല അങ്ങനെക്കെടക്കും ഫോൺ നോക്കും അങ്ങനയിട്ടക്കെ
ഓ അങ്ങനെയായിട്ടെ അപ്പൊ ഇനി നാളെ ഒരു വീട്ടിലെല്ലാരുണ്ട്. അപ്പം നാളൊരു കല്യാണം ഉ. ഇപ്പൊ കല്യാണത്തിന് പോവാന്ന് വിചാരിച്ചു നിക്കാണ്.
ഇന്ന് പോവാ തലേന്നേ പോവണോ?
തലേന്ന് പോകുന്നില്ല നാളെ പോവാന്ന് വിചാരിച്ച്. അപ്പൊ കല്യാൺ എങ്ങനെയാലും ഇപ്പോ ഭയങ്കര ആഘോഷങ്ങളും ആർമാദങ്ങളൊക്കെ ആണല്ലോ
അതെയ എല്ലാ മയിലാഞ്ചിക്കല്യാണം മഞ്ഞൾ കല്യാണം മെഹന്തിയെല്ലോം ഉണ്ടാവല്ലേ
അതെ രണ്ട് മൂന്നാല് ദിവസം കല്യാണണ്ട്. നാളത്താണ് മെയിൻ കല്യാണം. അപ്പൊ അയിലെന്നെ ഇപ്പോ എന്തൊക്കെയാണ്
അതെ പലതരത്തിലും ഉണ്ടല്ലോ നമ്മളെ ഞങ്ങള കാലത്തെ കല്യാണം പോലെയൊന്നുമല്ല നമുക്കൊക്കെ ഒരു ദിവസ മാത്രമേ ഉള്ളേനു തലേന്നൊരു മെയിലാഞ്ചി ഇട അതെ ഇപ്പൊ ഉള്ളിതോളി ഒന്നുമില്ലല്ലോ ഇപ്പൊ ഓഡിറ്റോറിയം ആയോണ്ടേ
ആതെ പക്ഷെ അതൊക്കെ ഈ രസല്ലേ നമ്മെളെ നമ്മളെ കുടുംബക്കാർ അതുപോലെ തന്നെ നമ്മളെ അയൽവാസികളും എല്ലാവരും വരും
ആ ഒരു മുല്ല എനിക്ക് ഭയങ്കര ഇഷ്ടേന് അത് വേറൊരു സ്മെല്ലേയിരുന്നല്ലോ അയിന്റെ ഇപ്പൊ ആ മുല്ലന്നെ അങ്ങോട്ട് എടുത്തുപോയി നമ്മളെ കല്യാണത്തിന്നെല്ലേല്ലോ ആ മുല്ലയൊന്നും ഇപ്പ വേറെ ഓലെന്തോ അരി കുത്തോ അയിലൊക്കെ വെക്കണകാണാം എല്ലാതെയും
ആ കല്ല്യാണത്തിന് ഇപ്പോ ആരും ആ പുതിയണാളാണല്ലോ കരിയായിട്ട് ഇതി എന്നാൾക്ക് നമ്മള് ബാക്കി ഇങ്ങനെ ഉണ്ടോന്ന് ഇങ്ങനെ ഇത്തിരി പോയി നിക്കേനി ഒരു ചെറിയ കഷ്ണകിലും കട്ടുക അതൊക്കെ
വൈകുന്നേരം അയച്ചിടുമ്പോ ചെറിയ മക്കൾ അതൊക്കെ എടുത്
അതെടുത്ത് വീണ്ടും തല വെക്കും. അതിമത്തെ സ്ലൈഡുകളൊക്കെ ഇങ്ങനെ പൊറക്കി ഇപ്പൊ പുതിയണ്ങ്ങൊക്കെ വന്ന കഴിഞ്ഞാ അതിമത്തെ സ്ലൈഡ ഒക്കെ പൊറക്കിക്കാണ്ട് ഒരു
ആ അതെ സത്യാണ് അത് ഭയങ്കര ഞമ്മക്ക ആക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പഴത്തെ മക്കൾക്ക് അതൊക്കെ കേൾക്കുമ്പോ ശരിയാ അത് കളിയാക്കൂ നമ്മളെ അത് പറഞ്ഞാല് പക്ഷെ മുല്ലൊക്കെും പിന്നേം വരണം കേട്ടോ അതൊക്കെ
ആ മുല്ല ഒക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പ ഇങ്ങനെ കേറി വരുന്നുണ്ട്
വരും അങ്ങനെ നമ്മള് ഒഴിവാക്കിയതാണ് ഇപ്പോ
ആ ഇപ്പൊ ആ പട്ടുസാരിക്ക് എങ്ങനെ ആയാലും തലേന്നിന്റെ തലേന്നായാലും
സത്യം ഇപ്പ ഡ്രസ്സ ആായാലും ഞമ്മള് കൊറ കാലം മുമ്പ് പിന്നെ ആ ഇട്ട മോഡലാണ് ഇപ്പൊ അവര് വലിയ രതിയിൽ കൊണ്ടുവരുന്നത് നല്ല ട്രെൻഡ് ആയിട്ട് കൊണ്ടുവരുന്നത് അത് നമ്മള് കൊറ മുമ്പ് മിനിട്ടത ആയിരിക്കുതൊക്കെ
അതന്നെ ഇപ്പൊ വാരി കുത്തായാലും അതിൽ ആ റേഡിയോസ് വരുന്നുണ്ട് പിന്നെ ഒരല് ഒരല് വര്ന്ന്ണ്ട് ഒലക്ക വരുന്നുണ്ട് ആ ഇതൊക്കെ ആ അതൊക്കെന്നാ അതൊന്നു ഇപ്പോകിട്ടാനുംല്ല ഓല് എല്ലോടത്തും അന്വേഷിച്
പയേ പയേ വീട് തറവാട് വീട് ഒക്കെ ആയിട്ട് ഉം നിങ്ങളെ നിങ്ങള ങ്ങനെ വീട്ടിലെന്താ കൂട്ട കുടുംബാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക ഇങ്ങനെ ഒറ്റക്കാണോ വീട്ടിലെല്ലാരുംണ്ടോ കൂട്ടുകൂടുമ്പാണോ ചോദിക്ക
ആ ഞങ്ങൾ ഇവിടെ ചെറുതായിട്ട് ഒരു കൂട്ട് കുടുംബം തനെയാണ് പിന്നെ ഓ
എനിക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങനെ
ആണോ ന്നാ ഇങ്ങോട്ടൊന്ന് വരണട്ടോ എടക്കൊക്കെ ക്കെ ഞാൻ നമ്പറൊക്കെ തരണ്ട് അപ്പൊ ഇടക്കൊന്ന് വന്ന് നമുക്ക് രണ്ടു ദിവസം
ഞാന് ഞങ്ങളിപ്പോ വേറെ പോന്നിട്ട് രണ്ട വർഷ ആയിട്ടുള്ളൂ അപ്പൊ ഞങ്ങളെ വീട്ടിലെങ്ങനെ ഇളച്ചി എളച്ച്ചന് എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് ഭയര ഇഷ്ടയ്നി ഞൻ വിചാരിച്ച എങ്ങനെ ഞാൻ ഒറ്റൊക്ക് പോയി നിൽക്കാന്നൊക്ക വിചാരിച്ചു
നിങ്ങെന്തായാലും ഒരു രണ്ടു ദിവസത്തേക്ക് ഞാൻ ഇങ്ങോട്ട് നിർത്തണ്ടട്ടോ ഞാൻ വിളിക്കണ്ട്
ഞാനും ൻന്റെ എളച്ചൊക്കെ നല്ല കമ്പനിയന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് രസയ്ന് ഒന്നി
ആഹ ആ പക്ഷെ ആദ്യം വേറരു രസമാണ് പക്ഷെ എനിക്ക് ഇളച്ചി ഛനൊ എള ച്ഛനും മുത്തച്ചൊന്നും ഇല്ല അത് ഒറ്റക്കാണ് അപ്പൊ നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം പറയയണങ്കിൽ നമുക്ക് എളച്ചിയോ മൂത്തേച്ചിയോ നമ്മളെ പ്രായ ത്തിരിുള്ള ഒരാൾ വണം അപ്പോഴാണ്
അതോണ്ട് എനിക്കത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്നി ഇപ്പങ്ങനെ ശീലയി വെ രുന്നു ന്നേ ഉള്ളൂ പ്പൊ പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണട്ടോ എല്ലാരും ഇവിടെ അടുത്ത് തന്നെയാണ് കാണാ എന്നാലും ചെറിയൊരു ഇതൊക്കെ ഇങ്ങനെ ഇണ്ടായിനി അ ന്നൊക്കെ
അല്ലെ വീട്ടിൽ നമ്മള ഏതാലും ഒറ്റക്കല്ലേ അപ്പൊ ആ ഒരു ഇത് ഉണ്ടാവല്ലോ അല്ലെ
ആ ആ അതെ മക്കളൊക്കെ ഒന്നന്ന് പോയ പിന്നെ ആരില്ലേ നിങ്ങൾക്ക് അപ്പൊ നിങ്ങള ഒന്നി ന്നിച്ചാവുംബ അങ്ങനെല്ലല്ലേ ആരെങ്കിലും ഒക്കെയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മെ വീട്ടില് അങ്ങനെ ആരെങ്കിലും
ുള്ള ഒരു ദിവസം പോലും കിട്ടാറില്ല നമ്മൾ എപ്പോഴും ആരെങ്കിലും
ആ അതെ അതെ ഉമ്മ എങ്ങനെ പ്രായ പ്രായക്കെ ആയിണോ ഉമ്മക്കെ എങ്ങനെ ഉമ്മീം ഉപ്പയൊക്കെ
ഇല്ലില്ല പ്രായൊന്നായിട്ടില്ല
ആഹ് ആഹ് അങ്ങൻത്തെ കൊഴ്‌പ്പൊന്നുല്ല. എന്റെുപ്പ അങ്ങനെ കൊർച്ചൊക്കെ പ്രായൊക്കെ അയിനി പ്പൊ അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയ്ന്നു ഇപ്പൊ കൊയ്പ്പല്ലട്ടോ അങ്ങനെ പോകുന്നു
ഞങ്ങളമ്മാന്ന് പർഞ്ഞാല് ഭയങ്കര ഫ്രണ്ട്ലി
അതെ മോൻ വരാനായോ
റേയ്ഞ്ച് കൊർവ്ണ്ട് തോന്ന്ണ് ണ്ട് ട്ടോ
നല്ല ഫ്രണ്ട്ലി ആണ് ആള് ഇങ്ങനെ എല്ലാ കാര്യത്തിലും നിന്നരും നിപ്പോ
അയ്ന് അയ്ൻ ഇപ്പത്തമ്മാരൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇപ്പത്തെ മ്മാരൊക്കെ പിന്നെ ഭയങ്കര നല്ല കൂട്ടായിരിക്കും നമ്മളോടൊക്കെ മരക്കളോടെ
പ ആ പണ്ടത്തെ അമ്മായിമ്മാര് ഒന്ന് ആയി അങ്ങൻത്തെ ച്ചട അമ്മായിമാരും അല്ല അതന്നും നമ്മടെ ഇതീല് പ്പോ വർക്കാവൂല അതാണ് മെയിനായിട്ട്
മക്കള എട്ത്ത് അതറ്റെ നടക്കൂല്ല
ആ അതെ അവരാണെങ്കി
അയ്നൊന്നും കിട്ടൂല
ഓലെ അയ്നൊന്നും കിട്ടൂല എന്തേച്ചാല് ഇപ്പത്തെ പൺകുട്ടികള് ന്ന് പർഞ്ഞാല് അധികം വീട്ടിൽ നിക്കാ
ആ അത് പിന്നെ അങ്ങനെ തന്നെ വാ വേണാണ് ട്ടോ നമ്മളെ വീട് പോലെ തന്നെ ആ ഒരു ഫ്രീഡം കിട്ടണ എന്തായാലും അല്ലാതപ്പ എന്താ അതെ അല്ലാതപ്പ അതരു അതെന്താ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതി പോവല്ലാതെ
അതെ അയ്ന് ആ ഇപ്പൊ നമ്മ ഇപ്പൊ അങ്ങനെണെങ്കി ഇപ്പത്തെ ഈ ജനറേഷൻലൊക്കെ ആണങ്കി കുട്ടിയള് അങ്ങൻത്തെ അമ്മായിമാരൊക്കണ്ടങ്കി ഓര് എന്തയ്യും ഇട്ടർഞ്ഞാണ്ട് പോരും ഓല് ഓല് വീട്ട് പോയി നിക്കും
വേറെ ന്ന് വേറെ പോയി പാർക്കാന്നറിം വേറെ വീട്ടിലോ വീട് ഇട്ത്താണ്ടോ ആ അങ്ങനെ ആ അത്രെ ഒള്ളൂ അല്ലാതെ ഓലോന്ന് അടിമ അടിമപ്പെട്ടന്ന് ഓല് നി ക്കൂല ഇപ്പത്തെ മക്കള് എന്തായാലും നിക്കൂല. ഞങ്ങ ഞങ്ങള ആ ഒര് ഏജിലുള്ളാലൊക്കെ പിന്നിം കൊർച്ചൊക്ക
ആ നമ്മള് ആ ആ ഒരിതീ അങ്ങനെ ആ ഒരി സിറ്റുവേഷൻ മ്മളെ വീട്ട്ത്തെ കാര്യം ഇപ്പത്തെ കുട്ടിഴൾക്ക് വീട്ട്ത്ത കാര്യം മാതാപിതാക്കളെ കാര്യോ അങ്ങൻ
ആ ഓൽക്ക് പഠിക്കണം സ്വന്തായിട്ട് എന്തെലും ഇണ്ട ഏണിങ്സ് ഇണ്ടാക്കണം അങ്ങനെ ഞ്ഞിപ്പൊ കുട്ടിഴളായാലും പെട്ടെന്നൊന്നും വാണം ന്ന്ള്ള ചിന്ത്യന്നും അവര് ഇല്ല. കൊർച്ച് ഓൽക്ക് എന്തെങ്കിലൊക്കെ ആയിട്ട് ജോബ് ആയിട്ടൊക്കെ മതീന്ന്ള്ളെ
നിന്ന്ട്ടാണ് അവര് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടും ഇപ്പ കുട്ടിയാള്‌ലെ ഒന്ന് ചിന്തിക്കുന്നത്
അതെ ഇപ്പൊ ഡിഗ്രിയെന്നെല്ലേ നാല് വർഷൊക്കെ ആയിലെ ഡിഗ്രിയെന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലൊക്കെ എട്ത്ത് പട്ച്ചിട്ടാണ് ഓരൊക്കെ എ എന്തായാലും ഒരു ഇരു ത്ത്മൂന്ന് ആ ഒര് എയ്ജൊക്കെ ആവുന്നുണ്ട് അ
ആ പിന്നെ അതു അല്ല പിന്നെ ഈ ആ പിന്നെ ഈ പ്രസവം കഴിഞ്ഞാരെ പിന്നെ ഈ ബോഡി ഇപ്പത്തെ മക്കള് നല്ലോം കെറെയ്യും അതുപോലെ അതുകൊണ്ടല്ലേ ഒന്നോ രണ്ടോ പ്രസവക്കെ നട്ത്തൊള്ളൂ
അരിഷ്ടായിട്ടും ലേഹ്യ ആയിട്ടും ക്കീന് നമ്മള് കഴി
നമ്മള് കഴിക്ക്ണ് പക്ഷെ ഇപ്പത്തെ മക്കള് അതൊന്നും കഴിക്കാറില്ല ഓലറിയാ അതൊന്നും കഴി ചില്ലങ്കിലും നമു ക്ക് ജീ ഏ ആരോഗ്യത്തോടെ നിന്നാ പക്ഷെ അത് ആ
പ്പൊ അടങ്ങി അങ്ങനെക്കെ നിക്കല്ലേ. ഞമ്മളൊന്നും കെടന്നോട്ത്ത്ന്ന് എണീക്കലില്ലേനി നമ്മളങ്ങനെ കെടക്കും. ആ ഇപ്പൊ കെടക്കു ഇപ്പൊ പൊർ ത്ത് വരെ പോവാണ്. മക്കളെ വീട്ട്ലാക്കീട്ട്.
അതെന്നെ ഇപ്പ എക്സാമ് ഇണ്ടെങ്കി പ്പ എക്സ എക്സാം ഇണ്ടെങ്കിപ്പൊ ഏ പ്രസവം കഴിഞ്ഞ് പി-
അങ്ങനെ അതേ ഓലോ ഓരോ വീഡിയോസ് ഒക്ക കാണാലോ. ഒരു മ കുട്ടിനെ ഉള്ള് പിന്നെ വീട്ടിലാക്കിട്ട് അവര് പൊറത്തല്ലേ ബീച്ചി പോയി കൊറച്ചേരം ടൈം ഇതാക്കി അങ്ങനെ പോരും അങ്ങനേണ്.
ഇക്കീ വീടുവായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കൊറച്ചേരം ഇരിക്കാന് കഴിയുന്നില്ല. ഓര്ക്ക് പൊറത്തു പോയി ചേലായിട്ടേ അപ്പൊ വീട്ടിലന്നെ കൊറഞ്ഞ സമയം പോലും ഇരിക്കാൻ നേരല്ല. അപ്പൊക്കിന് പൊറത്തു പോണം നമ്മള് ഇപ്പന്താ പറഞ്ഞാല് നമ്മെളെ വെല്ലിമാരെ പേടിച്ചെങ്കിലും അവടെ കെടക്കും വല്യമാര് ഒന്ന് നീറ്റു നമ്മളെ നോ നിക്കേക്കാരം വല്യമാര് നമ്മള് ണീക്കുണ്ടോ നമ്മള് ചെരീണ്ടോ നമ്മള് മ
ഇനിയിപ്പൊ സിസേറിയന് ആയാപ്പോലും സിസേറിയനൊക്കായല് നമ്മള് നടക്കണം എന്നാണ് പറയാ എന്നാലും ഒല്ക്ക് പരാതിയാണ്. കാല് അങ്ങനെ ആവും അവ അവടെ വേദന ഇവിടെ വേദനന്ന് പറഞ്ഞിട്ട് സിസേറിയനൊന്നായാല് അങ്ങനെ ഒതുങ്ങി കെടക്കാനേ പാടില്ല നമ്മള് നട നടക്കണ രക്ത രക്തോട്ടൊക്കെ വേണംന്നാ പറയല്. ഇന്നാലും വെല്ലിമ്മാരും ഞമ്മളെ ഇമ്മരൊക്കെ ആയിട്ട് എന്തെല്ലാണ് ഇണ്ടാക്കി കൊണ്ടരല്. കഴിക്കാനായാലും
ആഹ് അതന്നെ ഇത് അതൊക്കെ കഴിപ്പിക്കും ചെയീപ്പം വേണ്ടെങ്കി അതൊ ക്കെ നമ്മളോട് കഴിപ്പിച്ചിട്ടേ നമ്മളെ താക്കുള്ളൂ.
അതേപോലെ നെയ്യൊക്കെ നല്ലോം കൂട്ടിട്ടുണ്ട് നെയ്യ് നെയ്യൊക്കെ നമ്മളധികം കൂട്ടിയാലെന്നെ കേടാണ്.
അതല്ലെ നെയ്യൊക്കെ പക്ഷെ ഇന്റെ ഉമ്മമ്മന്നൊക്കെ പറഞ്ഞാല് നെയ്യൊ ഇങ്ങട്ട് പാറലാണ് അയ്ല് ഇങ്ങട്ട് ഒലിച്ച കുബ്ബൂസ് അങ്ങനെ തിന്നാന് മടുപ്പായിരിക്കും പക്ഷെ തിന്നാതെ
ആഹ് അതെ അതന്നെ. പിന്നെ ഈ ആടിന്റെ അതൊക്കെ പിന്നെ നല് കൊറച്ചൊക്കെ ന്ന നല്ലതാണ്ന്ന് പറയും. അത്യാശ്യത്തിനൊക്കെ കഴിക്കണം അതെ.
അത്യാവശ്യം ഒക്കെ കഴിച്ചാ മതി. അത് ഓവറായി കഴിച്ചാ നമ്മള് നമ്മളെ ബോഡി ഇല്ലേ നമ്മളെ ബോഡി പിന്നീട് അമ്മക്ക് അത് ഇതാക്കാൻ മാനേജ് ചെയ്യാൻ നമുക്ക്
ആഹ് അതെ അതാണ്. ഞാനൊക്കെ പിന്നെ പ്രസവം കഴിഞ്ഞാല് നല്ല വെയ്റ്റ് കൂടീട്ടെ
ആന്നോ
ഉം ഇപ്പ ഇങ്ങനെ ശ്രദ്ധിച്ച് ഷുഗറും ഷുഗറൊക്കെ കൊറച്ച് ആഹ് ആഹ് ഷുഗറൊക്കെ കട്ടയ്ത് അങ്ങനെ കൊറേശങ്ങനെ ഇതാക്കി കൊണ്ടരാണ്. അപ്പ പിന്ന അപ്പ പിന്നെ ന്നാ അയ്കോട്ടെ. ഓക്കേ എന്നാ പിന്നെ വിളിക്കേണ്ടിന്ന ഓക്കെ.